ആഹ ഹാ എന്താ വിശേഷം
എന്താ വിശേഷം നല്ല വിശേഷം
ആണോ സുഖായിരിക്കുന്നു ആഹ് ആ ഹ് മഴയൊക്കെ ഉണ്ടോ
എന്റെ പൊന്നേ രാവിലെ തൊട്ട് മഴയാണെ
ആഹ് ഓ തണുപ്പിച്ചിരിക്കാവൂല്ലെ പുറത്തൊന്നും ഇറങ്ങാൻ വയ്യാതെ പൊതപ്പിന്റെ ഉള്ളിൽ ആവും ഹാ അഹാ ആണോ ആഹാ ഉം രാവിലത്തെ ഭക്ഷണൊക്കെ കഴിച്ചോ
ആഹ് രാവിലത്തെ കഴിച്ചു കഴിച്ചു ഉം ഉം
ഉം ഉം എന്തായിരുന്നു ഇന്ന് ദോശയാണോ പുട്ടാണോ അയ്യടാ അപ്പ എനിക്കറിയാ ദോഷയാണെന്നുള്ളത് മനസ്സിലായി ഹ ഹ ഹ
ദോശയുണ്ട് ഇഡലിയുണ്ട്
ആഹ് ദോശയും പിന്നെന്താ കറി എന്താ
ചമ്മന്തിയുമുണ്ട് സാമ്പാറുണ്ടേ
അയ്യോ ഹ ഹ ഹാ ഞങ്ങൾക്കും അതന്നെ ഞങ്ങക്ക് ചെ ചമ്മന്തി ഏ ചട്നി ഉം ഉം അതെ വീട്ടില് ജോലികളൊക്കെ തീർന്നോ അതെ തുടങ്ങണേയുള്ളൂ
ആഹ് രാവിലത്തെ ഒരു ട്രിപ്പ് കഴിഞ്ഞ് ഇനി അടുത്തത് പോവാ ഓരോരോ സമയം വച്ചേക്കുവാ
ഹേ നമ്മുടെ വീട്ടമ്മമാരുടെ ഒരു പ്രശ്നമാണിത് എന്നും ഒരു ജോലി തന്നെ ജോലി തന്നെ എന്തിനാ അങ്ങനെ ഇരിക്കണേ എങ്ങനേലൊക്കെ പോവാനൊക്കെ തോന്നും ചില സമയത്ത് ഉം ഇപ്പ എന്തായാലും നമുക്കിപ്പൊ ഫ്രീ ആയിട്ട് ഇരുന്ന് സംസാരിക്കാം ഏ
അത് തീരൂലല്ലോ
അത് തീരുല്ല ഹ ഹ ഹാ ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറയും എന്നാ ഈ പാത്രം മോറലൊന്ന് അവസാനിക്ക ജയിക്കും അപ്പൊ പറയും ഇയ്യ് മരിച്ചാലേ ഇഞ്ഞ് അവസാനിക്കുള്ളൂന്ന് പറയും ആഹ്
രണ്ട് പത്രമാണെങ്കിലും അവിടെ കിടക്കണൊമ്പൊ ഒരു ഇതല്ലേ അപ്പൊ നമ്മളങ്ങ് കഴുകി വെക്കും
ഉം അതെ അതെ പാത്രം മോറലാണ് പ്രധാന പണി ബാക്കിയുള്ളതൊന്നും അത്ര തന്നെ അങ്ങട്ട് പ്രയാസം തോന്നുന്നില്ല
ബുക്ക് ചെയ്യാന്ന് പറഞ്ഞ് അങ്ങനെ കൂട്ടിട്ട് കഴിഞ്ഞാ അന്നേരം ആരെങ്കിലും ഗസ്റ്റും വരും അതാ കൊഴപ്പം അതുകൊണ്ട് ഞാൻ രാവിലെ തീർക്കും ആരെങ്കിലൊക്കെ വന്നാലോന്നോർത്തേ സ്വന്തക്കാര്
ആഹ് അതെ അതെ അതെ പറയില്ലേ അയ്യേ എന്താ അത് ഇങ്ങനെന്ന് ചോയിക്കും
ആഹ് ഇതിനെന്നും വേറെ പണിയില്ലെ കൊച്ചിനേ വിട്ടിട്ട് വലിയ പണിയൊന്നും ഇല്ലല്ലോന്നേ അവര് വിചാരിക്കുള്ളൂ
ഉം ഉം അതെ അതെ ഉം കൊച്ചുങ്ങളൊക്കെ ഉണ്ടോ അതോ വല്യ കു മക്കളാണോ
നാലര
ആഹ് ആണോ ആ സ്കൂള് പോവോ എനിക്ക് ഒരു മോനും ഒരു മോളുണ്ട് മോള് അഞ്ചാം ക്ലാസ് മോന് ആറാം ക്ലാസ്സില്
ആണോ ആഹ് ആഹ് ആഹ്
ആഹ് ഹംദാൻ സ്കൂൾ പോയി സ്കൂള് പോയപ്പോ ഫ്രീ ആയി ഏഹ് രാവിലൊരു ജഗ പൊകേണ് സ്കൂള് പോണ ടൈമില് ആ അവര്ക്കുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കാ വീട്ടത്തെ ജോലികൾ ചെയ്യാ എണീക്ക അയ്യോ വയ്യ
ഉം അതല്ല ഈ രാവിലെ ഈ പണി കഴിയുമ്പഴേക്കും പിന്നെ പിള്ളേര് വരാറാവും അപ്പൊ അടുത്തതുണ്ടാക്കണം പാലൊക്കെ തിളപ്പിക്കണ്ടേ
അതെ വരുമ്പക്ക് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണം ഇന്റെ അമ്മ ച്ചേ വയ്യാ വിശന്നിട്ട് വയ്യോ പറഞ്ഞു ഓടി വരും അത് കേൾക്കുമ്പോ അവര് കെന്തെങ്കിലും കൊടുക്കാൻ തോന്നു പിന്നെ ഒന്ന് കൊറചേരന്നു മയങ്ങാപോലും
ഇല്ലെന്നേ ഞാനിപ്പ ഇന്ന് കഴിഞ്ഞ ദിവസോർത്തു ഒന്നച്ചീരൊന്ന് കിടക്കാന്ന് വെച്ചു അന്നേരം ആണെങ്കി പിന്നെ മഴ വരോല്ലേ മഴ വരുമ്പോ പൊറത്ത് കിടക്കണ തുണി എടുക്കാനോടും പിന്നെ അതെല്ലാം വിരിച് വരുമ്പോഴേക്കും ഒരു നേരമായി
ഇതെല്ലാം ഒര് രസല്ലരു ഒര് കളിയായിട്ട് കാ നമുക്ക് തുണി എടുക്കാൻ പോവേ എട് ഉം ഞാന്ന്റെ ഹസ്ബന്റിനോട് പറയും ഇങ്ങള് വന്നിട്ട് തുണിട്ത്തോളി ഇക്ക് വയ്യാറയും ഉം എന്തത് ആയിട്ട് ഇങ്ങനെ പണിയെടുത്തൊണ്ടിരിക്ക ഇങ്ങളെ തുണ്യേളല്ലേ ഓ അറിയാന്
ഞാനിവിടെ ചേട്ടായിനോട് പറയു ട്ടോ ഹസ്ബൻറിനോട് പറയും ആ നിങ്ങക്ക് സുഖല്ലേ ആ ഒരു കമ്പനിലെ ഒരു വർക്ക് മാത്രം ചെയ്താൽ മതില്ലോ പിന്നെ ഇവിടെ വന്ന് റെസ്റ്റ് ആയി ഫ്രീ ആയി ക്കെ ഫുഡൊക്കെ കൊടുക്കാനെല്ലാ കൈ കഴുകി വന്ന് ഇരിക്കോ കടക്കുകൊക്കെ ചെയ്താൽ മതില്ലോ ഞങ്ങളങ്ങനെയല്ല ദൈവം വെറുതേ അപ്പൊ എന്നോട് ചോയിക്കും നിനക്ക് എന്നാ ഇനിമാത്രം ഇവിടേ പണി എന്ന് ചോയിക്കും
ഉം അത് പറഞ്ഞ അവര് പറയഎന്താറിയോ ഞങ്ങൾക്ക് ഞങ്ങളടേതായ ബുദ്ധിമുട്ടുകളുണ്ട് അതെന്താ മനസ്സിലാക്കാത് ചോയിക്കും
ആഹ് അതെ അതെ അതെ അതെ
അതെ അതെ അത് സത്യാണ് അവര്
അവർക്ക് പിന്നെ ടെൻഷനുംണ്ട് ടെൻഷനും കൂടും അത് പറയും
ആഹ് അതെ
പൈസയുടെ ടെൻഷന് എല്ലാ ഡീലിങ്ങും അവരല്ലേ
ആഹ് അതെ ആ ഒരുടെൻഷൻ അവരെണ്ടാവും ഉം ഇതാ ടൈം ആവുമ്പോ നമുക്ക് ക്ക് കയ്യില് പൈസണ്ട് തരണ്ടേ
അതെ അതെ പിന്നെപ്പോ പഠിക്കാനും കൂടി പിള്ളേര് പോകുന്നോണ്ട് അയിന്റെതായ വിത്യ ഇപ്പ എൽ കെ ജി യു കെ ജി അഞ്ചാക്ലാസ്സ്‌ന്നൊന്നും പറഞ്ഞിട്ട് കാര്യല്ലാ നല്ല
ഇല്ല ഇല്ല ആ നല്ല ചെലവാണ് അവരിങ്ങനെ ചോ ചോയിച്ചോണ്ട് വെരും പൈസണ്ടോ അതിന്ണ്ടോ ഇതിന്ണ്ടോ നമ്മളിത് എവ്ട്ന്ന് ഇട്ത്ത് കൊട്ക്കാനാ
ഇപ്പെെ കയിഞൂസംതന്നെ ഗ്രൂപ്പില് വിട്ട്ക്കാ മിന്നാമിന്നീന്നും പർണോണ്ടാെരു ഇതു ഉണ്ടല്ലോ ഒരു ബുസ് തകം അതിന് അറനൂറ്റി പത്തൊമ്പത് രുവ അപ്പൊ എല്ലാ ലക്കവും വരും ഈ ഒറണ്ണത്തിന് അല്ലട്ടൊ എല്ലാ ആഴ്ചയിലും വരൂന്ന് അപ്പൊ അത് വേണ്ടവര് മേടിക്കാൻ പർഞ്ഞോണ്ട് അപ്പൊ ഞാൻ ടീച്ചർനോട് മെസ്സേജ് വിട്ട് ടീച്ചറെ നിർബന്ധം ഇല്ലല്ലോന്ന് കാരണം അതിപ്പാെ വല്യ അത്യാവശ്യമുള്ള കേസല്ലല്ലോ ആഹ് ഇപ്പൊ എന്തേലും കളിക്കുട്ക്കയും കാര്യങ്ങളൊക്കെ നമക്കും ഉണ്ട് ചൊവ്വായ്ച ദിവസം ഉം അതെ കളികുട്ക്കയും കാര്യങ്ങളൊക്കെ മേടിക്കാൻ ഇരുവത്തഞ്ചു രൂവഎക്കെ എല്ലെ ഉള്ളൂ ആയ്ചേല് ചൊവ്വായ്ച്ച ഊസം ആഹ് അപ്പത് കൂട്ടൊക്കെ മേടിച്ച്കൊട് ക്ക്ന്ന് പറഞ്ഞു കൊട്ത്ത് ഇപ്പവക്ക് ആ പുള്ളിക്കാരൻ കൈകാര്യം ചെയ്യ്ണത് അപ്പാെ ഉം അതൊക്കെ മതീന്ന് ഞാം പറയും അവരെട്ത്ത്
ഉം ഉം ഹ്ഹ്ഹ് ഒര്കൊച്ച് മാത്രേ ഒള്ളോ ആഹ് ആണോ ഉം ഇപ്പൊ അട്ത്ത് എങ്ങനെ വീട്കളൊ ക്കണ്ടോ അതോ എങ്ങനെ ആഹ് ആഹ് ആഹ്
ഏഹ് ഏഹ്
പൊഴകളോ തോട്കളോ അങ്ങനെ എന്തെങ്കിലൊക്കെ
നമ്മടെ തൊട്ട് ഇവടെ ചെറിയൊരു തോട് പോലെ ഇണ്ട്ട്ടോ നമ്മടെ തൊട്ട് ഫ്രണ്ട് വശം
ആഹ് ആഹ്
അന്ന് വെച്ച് ആരും അങ്ങോട്ട് എറങ്ങ്ണൊന്നും ഇല്ലാട്ടോ ചുമ്മാ മഴക്കാലത്തായിട്ട് വെ ള്ളം പൊങ്ങും
ആഹ് കുട്ട്യേളെയെക്കെ നല്ലം ശ്രദ്ധിക്കണം അയന്നെ കുട്ടികളൊക്കെ കളി ക്കാംപോവൂലേ
ഇല്യ ഇല്ല പൊറത്തേക്ക് എറക്കൂല ഇല്യ ഇല്ലല്ല നമ്മളെ ഈ കോമ്പൗണ്ട് മാത്രം ഇതേ കണ്ണ് തെറ്റിയാ വെള്ളത്തി പോവൂലേ വെല്ലോം രക്ഷിക്കാംപറ്റുവോ കാലക്കാ ആഹ് തലകറി വെള്ളും എങ്ങനെ കണ്ടുപിടിക്കും കുഞ്ഞാന്ന് പർണ് ട്ട് കാര്യല്ല ഇച്ചിരി വെള്ളം ഒള്ളാെന്ന് പർണ് ട്ട് കാര്യവില്ലെന്നെ
അതെ നല്ലോം ശ്രദ്ധിക്കണം ഇന്നത്തെ മക്കള് പർണാ അൻസെരിക്കാത്ത ഒര്
ആഹ് അതെ അതെ അതെ അപകടം എപ്പോവേ നമ്മടെ കൺമുന്നിൽ നിന്നാപോലും വരും ഇമ്പ ശ്രദ്ധിച്ച് അപ്പൊ ശ്രദ്ധിക്കാൻ കൂടി ഇല്ലെങ്കില് എന്നായിരിക്കും അവസ്ഥ ആഹ് അങ്ങനെ
ഇന്നെന്താ വിശേഷം
പിന്നെന്നാ വേറെ അവടെ മഴയ്ണ്ടോ
മഴാ ആഹ് ഇപ്പൊന്ന് നല്ലൊന്ന് രാവിലെ നല്ലൊന്ന് ഇന്നെലെ രണ്ടു ദിവസായിട്ട് നല്ല വെെലേന്നു ഇന്ന് ഇപ്പോ നല്ല മഴ കാണാണ്ട് ഇഹ് ഹ് ഒരു വട്ടം പെെതു കു ട്ടിയേള് സ്കൂള് പോവണ്ടെ ആ ടൈമിലെന്നെ മഴ ഇന് സ്കൂള് വിട്ട് വെരുന്ന ആടൈമിലെന്നെ മഴ ഇഹ് ഹ് ഹ് ആഹ് ആ ടൈമ് നോക്കി മഴ പൈ പെയ്യും ഉം ഉം കൊടിം പിടിച്ച് പാെർത്തെറങ്ങിയാ മഴ നിന്നു പിന്നെ വണ്ടി കേറിപ്പോയാ ആഹ് പിന്നെ അങ്ങനെയെക്കെ എന്തോ മഴ എന്തോ കളി കളിക്ക്ണ്ട് എഹ്ഹ ഹ ഹ ഹ് ഇഹ് ചെൽ ചെലപ്പോ ഇങ്ങനെ ചിരി ച്ചോണ്ട് കാണിക്കും വെെല് അപ്പൊ തുണിയേള്ട്ത്ത് പോയിറ്റ് ഇടാ ദാ തിരി എപ്പൊ കരഞ്ഞു പിന്നിംവീണ്ടും പോയിട്ട് തുണിയേള് ഇട്ക്കണം അഹ
അതെ അന്നേരം നാട്ടിൻപുറത്ത് പറഞ്ഞാലെ വെയിലും മഴയും കുറുക്കന്റെ കല്യാണാന്നല്ലേ പറയണേ
ഹാ അതെ അതെ ആഹ് നല്ല രെസ ഞങ്ങള നാട്ടില് കുറുക്കന്മാര് കെണ്ട് പന്നീള് ഞങ്ങളെ നാല് ഭാഗത്തും പന്നികളും ആ ഞങ്ങക്ക് ഞങ്ങടെ ഫ്രണ്ട്ലി ആണ് അവര് വെരും ഭക്ഷണം കഴിക്കാൻ വെരും ടൈംമായവെരും ഉം പകലുണ്ട് രാത്രിയുണ്ട് ആഹ് ഞങ്ങള് കാട് പോൽത്തെ നല്ലൊരു സ്ഥലാണ്
അപ്പൊ പ്രത്യേച്ചൊന്നും വളർത്തണ്ട എല്ലാം വന്നോളും
ഇല്ല ഇല്ല എല്ലാണ്ട് കൊരങ്ങന്മാരുണ്ട് പന്നികളുണ്ട് അവർക്കൊക്കെ രാവിലെ അവർക്കുള്ളത് അവർ കൊടുക്കണം എന്നാലേ അവര് പോവുള്ളൂ ആ സൗണ്ടിണ്ടാക്കും അ കൃഷി ആ കൃഷി ചെറുതായിട്ടൊക്കെണ്ട് എന്റെ സ്വന്തം വീട്ടിലൊക്കെ നല്ല കൃഷി ആ ഇണ്ട് ചെറുതായിട്ടൊക്കെണ്ട് ആ ചെറിയ ചെറിയ പച്ചക്കറികള് പയറ് വെണ്ട അങ്ങനെതൊക്കെണ്ട് തെങ്ങും തൈ ഒക്കെ എടുത്തവര് പറിച്ച് കൊണ്ടോയി ഉം വാഴ വാഴയൊന്നുല്ല വാഴൊക്കെടുത്ത് ത്തൊണ്ടോയി ആഹ് ആ അങ്ങനെ അവരുടെ ഓരോ രസാണ് എന്നാലും എന്താ അവർക്ക് സമയമായ ഭക്ഷണം കിട്ടണം അത്രേ വേണ്ട
ആഹ് അല്ലെ ശരിയാക്കും ഉം അല്ലെങ്കി ശരിയാക്കൂന്ന് പറയാതെ
ആഹ് രാവിലെ വെരും മയില് വെരും മയില് സൗണ്ടിണ്ടാക്കും ഞാൻ ആർക്കെങ്കിലൊക്കെ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ എന്താടാ മയിലിന്റെ സൗണ്ട് എന്ന് ചോദിക്കും അപ്പൊ അവർക്ക് രാവിലെ എന്തെേലും കൊടുക്കണം അപ്പത് കഴിച്ച് അവര് പോകും
അയ്യോ അതൊക്കെ വെരുവോ
ഹാ അതൊക്കെ വെരും ഞങ്ങടെ സ്ഥിരം ഗസ്റ്റാണതൊക്കെ പന്നികളുണ്ടാവും പന്നികള് ഭയങ്കര ഫ്രണ്ട്ലിയാണ് അവര് എന്താ അച്ഛനും അമ്മയും കുട്ടികളൊക്കായിട്ട് വെരും കുഞ്ഞുങ്ങള് അച്ഛനും അമ്മേം എല്ലാരും കൂടിട്ടാ വെരാ പക്ഷെ പേടിയ കാണാന് കണ്ട പേടിയാണ് കുട്ടിയക്ക് ആഹ് ഇല്ല അവര ഉപദ്രവിക്കൊന്നുല്ല അവരെപ്പോഴും സ്ഥിരം കസ്റ്റമേഴ്സാണ് അതുകൊണ്ട് പിന്നെ ക്ക് പേടിയൊന്നുല്ല രാത്രിയക്കാവുംമ്പോ പേടിയന്നെയാണ്
ആഹ് ഉവ്വ ഉവ്വ പിന്നെ മാന ക്കെണ്ടട മാൻ കേളമാനോ കേഴയൊ ആ
ഇല്ല പരുന്ത് അങ്ങനെയുള്ള മറ്റേ പന്നി ഏ കൊരങ്ങൻ ആഹ് കുറുക്കൻ ആ അങ്ങനെയൊക്കെണ്ട് പൂച്ച
കോഴി ഉണ്ടോടെ
കോഴിയില്ല കോഴീനെ വളർത്തണില്ല കോഴി ഇവിടെ ഉണ്ടായി കഴിഞ്ഞാ ശല്യാണ് ആ അവരെ പന്നികള് കൊണ്ടുപോന്ന് വിചാരിച്ചിട്ട് കോഴിയൊന്നും വളർത്താൻ നോക്കീട്ടില്ല ഹ ഹ ഹ് ഉം പൂച്ചെണ്ട് ഒരു സ്ഥിരം പൂച്ച വെരുന്നുണ്ട് അവള് എന്ത എന്നും അടുക്കളയില് വന്ന് കെടക്കും അവൾക്ക് എന്തേലും തിന്നാൻ കൊടുക്കണം
ആഹ് ദൈവമേ ഇവിടെ അടുത്ത ഒരു പൂച്ച നല്ല പൂച്ചയാട്ടോ തള്ള പൂച്ച അതിന് അഞ്ചാറു കുഞ്ഞുങ്ങളൊക്കെണ്ട് അത് എടയ്ക്ക് കുഞ്ഞുങ്ങളെ കൊണ്ട് വെരും തീരെ കുഞ്ഞാ പൊടിയാ കൊണ്ടെരും ആ അങ്ങനെ അന്ന് ഭക്ഷണോക്കെ ഇങ്ങട്ട് പോവൂട്ടോ.
ആ കൊടുത്ത് ആ ഭക്ഷണ ഒക്കെ കൊടുത്തു, എനിക്കൊരു കടിയും കിട്ടി പൂച്ചടെന്ന്. ഹ് ഹ് ഹ് ഹ് ഹ് ആ കടിച്ചു അത് ഇപ്പൊരൂ രണ്ടു മാസം മുമ്പേ കടിച്ചു ഞാൻ പോയി ഇഞ്ചക്ഷനൊക്കെ എടുത്ത് വന്നു. ഞാൻ ഇന്നാലും ചീത്ത പറയും. ഇന്നാലു അവള് പിന്നേ വെരും. എത്ര പറഞ്ഞാലും ഇന്റെ അട്ത്ത്ക്ക് വെരണ്ടന്നൊക്കെ പറഞ്ഞ് ഓടിച്ചു വിട് ഒക്കെ ചെയ്യും ഇന്നാലു ആ വെരും ഹ ഹ ഹ
പിന്നെ പൂച്ചക്കുഞ്ഞൊക്കെ നല്ലാന്നെ
ആ നല്ലതാണ് പല്ലികള് എലികള് അങ്ങനെ ഇള്ളതൊക്കെ വരാതിരിക്കാൻ നല്ലതാ.
ആഹ്, ആഹ്, ആഹ് ഇന്നാ വിളിക്കാട്ടാടാ. ആ ഇന്നാ വിളിക്കാട്ട ആഹ്, ആഹ്, ആഹ്